ആ ഹലോ ഹലോ കേൾക്കുന്നില്ല
ഹ ഇപ്പോ കേൾക്കുന്നുണ്ട് എന്തൊക്കെ പാട്
നല്ലതു തന്നെ
ഹേ
ഓ-
ഇപ്പോ കെട്ടിച്ച്, വല്യ നെലയിലൊക്കെ എത്തിയപ്പോ നമ്മള-
വേണ്ട ആവിശ്യം ഇല്ലാതെ ആയില്ലേ
ആഹ്
മറന്നല്ലേ?
ആഹ് അപ്പൊ പുതിയാപ്പള്ളിനൊക്കെ കിട്ടിയപ്പോൾ കൂട്ടുകാരികളെ ഒക്കെ മറന്ന്.
അ ശെരി അങ്ങനെ മ്
ഇനിയിപ്പോ എ ന്താല്ലേ കൂട്ടുകാരികളെ വേണ്ട മാപ്പിളയെ മതിയല്ലോ ലെ
ഏ
മാപ്പിള യെ മതിയല്ലോ നമ്മളൊന്നും വേണ്ടല്ലലോ
എല്ലാവരെയും വേണം ആരും ഒഴിവാക്കിട്ടി നമ്മക്ക് ഒഴിവു വേണ്ടേ
ആഹ് ശരിയാ ആഹ എന്നിട്ട് മാപ്പിളയെ ആട്ടി വിട്ടാ.
ആഹ് മാപ്പിള പോയി മ് പിന്നെ
ഈ കണക്കിലാണെങ്കിലിൽ മാപ്പിള വേറെ പെണ്ണ് കെട്ടുംട്ടോ
അതൊന്നുല്ല അങ്ങനൊന്നും കെട്ടൂല്ല കിട്ടൂല അതങ്ങനെ കെട്ടുന്ന തരായി ഒന്നുമല്ല ഞമ്മളെ ഒഴിവാക്കിട്ട് വേറെൊന്നിനെ കേട്ടെ? ഏയ് അത് കെട്ടൂല ആ. യുദ്ധം ഉണ്ടായിട്ടന്നല്ല കെട്ടൂല പോവൂല. അത് ഉറപ്പാ എന്നെ അല്ലേ കിട്ടി. ക്ക് ണത് പിന്നെ ങ്ങനെ പോവാനാ?
ഏ ശരിയാണ്.
പിന്നെ കിട്ടിയതോണ്ടേ അങ്ങനണ്ട് പോവൂല.
ആഹ് അങ്ങനെ യൊന്നും പോവില്ല അല്ല എന്താപ്പോ സാജി വിളി - വിളിക്കൽ ഒക്കെ ഉണ്ടോ നിനക്ക്
ഉം ഷാജി വിളിച്ചീന്ന്.
ഏ എന്താ പറഞ്ഞേ?
ന്ന് പറഞ്ഞ കണ്ട് ഇങ്ങനെ വിളിക്കും നേരെ വെളുത്ത തൊടങ്ങും വിളി.
തുടങ്ങൂലേ ഏ എന്താ പാറിയ എന്താ പറയോള്?
എന്ത് പറയണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും. അതന്നെ ഉമ്മാന്റെ അടുത്ത് പോയത് ഉമ്മാതുംതക്കെങ്ങനെ പറയും.
മ്മ് ശരിയാണ് നാത്തൂന് മാര് നോക്കൂല.
ആഹ് ഉമ്മാന. ആരും നോക്കൂല ഉമാക്ക് ഭയങ്കര താണ്. മോടി പോ ഇങ്ങോട്ട് പോരുന്നോൻ പറ്റൂല ഭർത്താവിനാണെങ്കില്- അതും പറ്റൂല ഇര് പോണത സാഹച്യ കണ്ട് പോണതും പറ്റൂല. അതന്നെ ഉം ഭയങ്കര കഥ-
അപ്പോൾ അവൾ എന്താത്ര കാട്ടുക?
അതന്നെ ഇവിടുന്ന് പോകുമ്പോയാക്ക് ദേഷ്യം പിടിക്കുംന്ന്റിഞ്ഞേ.
ആഹ്
മ് പിന്നെ അവിടന്ന് പോരുമ്പോ ഉമ്മാക്കും ദേഷ്യം പിടിക്കൂല്ല. അത് ഞാന. കനാലിലായിട്ട് മു തൊക്കെ ഇങ്ങനെ പോവുവയാണ്ക്ക പറഞ്ഞത്.
കിടപ്പിലായ?
കെടുപ്പിനായിട്ടില്ലയ എങ്ങനെ മു,? ത്ര പോയ്ക്കൊണ്ടൊക്കെയ ആണ് ന്ന് പറഞ്ഞു.
എന്താണാവലെ?
മ് ഓരോ പ്രായ വുമ്പോള് ഓരോ അസുഖങ്ങളല്ലേ?
മ്
അത
പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞാ
ചായോടി കഴിഞ്ഞിട്ടില്ല
ആഹ
ഞാൻ ഇന്നലെ മേളെ ഇതി്മ്മ ഇരുന്നിട്ട് മൂന്ന് മണിക്ക് മൂന്ന് മണി വരെ വിളിച്ച് എനിക്ക് വാട്ട വാട്ടതു ഉണ്ട്
ഏ
നിന്റെ ലിമിറ്റ് കഴിഞ്ഞി എനിക്കാണ്ട് വിളിക്കാനുള്ള ഓപ്ഷ ഇനിയിപ്പ നാളെ ലിമിറ്റ് കഴിഞ്ഞ നാളെ നേരം വെളുക്കാണം
ഏ അങ്ങനൊന്നും ഇല്ലല്ലോ
പിന്നെ എനിക്ക എന്താലും വിളിക്കാൻ പറ്റാത്ത
നിങ്ങത് കഴിഞ്ഞിട്ടുണ്ടാവും മുപ്പ എണ്ണ
ഇല്ലയ ഇന്നാല തുടങ്ങീട്ടള്ളൂ
ആഹ എത്രണ്ണായി
എത്രല്ലായിപ്പ അഞ്ച് ടാസ്ക് കഴിഞ്ഞ ചെയ്തപോത്തിന് ഇന്റെ ലിമിറ്റ് കഴിഞ്ഞു
ആഹ ഏ അത് കഴൂല
പിന്നെങ്ങനെ?
ആഹ അത് നമ്മക്കേ വേറെ പറയാം പിന്നെ
ആഹ
ആ
ആ പിന്നെ എന്നിട്ട് എന്താ ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കല ലിജി ഇ എന്താക്കിയാ
ഞാന് ബിരിയാണിയക്കെ വെക്കും ഞാൻ നല്ല ബിരിയാണി വെക്കും മന്തി വെക്കും
ആഹ എന്നിട്ടാ അപ്പൊ ഒരേസം നമല്ലൊക്കെന്ന് വിളിച്ചൂടെ
ഫുഡ്ഡ്ണ്ടാക്ക്‌ണ ആളാണ് ഞാ അതെല്ല പറഞ്ഞത് ന്റെ പുതിയാപ്പള ഇന്നെഇട്ടിട്ട് പോവൂലാന്ന്
ആ
ഞാന് ഇണ്ടാക്കണ ഫുഡ്ഡ്ഒക്കെ തിന്നിട്ട്ണ്ടെങ്കില്ണ്ട പോവ
ആ
ഞാനൊരു ചെറിയൊര് പിന്നെഎന്താപറയാ കേക്ക് മേക്കറാണ് കേക്ക്ണ്ടാക്കും
ആ ആ ആ അത്രകുസാറാ
സാറാവ് കേക്ക്ണ്ടാക്കി ഞാന് എന്തൊക്കെ ചെയ്തിര്ന്നോ
അങ്ങനെത് ബിസിനെ കടേലൊ കൊണ്ടയൊട്ക്കൊ
ആ ചെറിയൊരു വരുമാനണ്ടായിരുന്നു ഇപ്പൊ അത് നിന്നക്ക്ണ് ഞാന് പിന്നെഅയ്ന്റെ ലൈസന് ഒന്നു കൊട്ത്തീലാ
ആ
ആ അത് കാരണം ഞമ്മക്ക് അഹ് ഇണ്ടാക്കണങ്കിലിപ്പോ ഹോംമേക്കർ ആയിട്ട് ഞമ്മക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെ ചെയ്യണംന്നുണ്ടെങ്കില് നമ്മൾക്ക് പിന്നെ അയിന്റെ ലൈസൻസ് ഇട്ക്കണല്ലോ വീട്ടിലിരുന്നിട്ട് എന്ത് എന്താണോ നമ്മള്ണ്ടാക്കണത് എന്തഐറ്റം ഭക് ക്ഷണങ്ങളായാലും നമ്മളയിന്റെ ലൈസൻസ് എട്ത്തിട്ടേ തൊടങ്ങാൻപാടൊള്ളൊല്ലോ
മ്
അപ്പൊ ആ സമയത്ത് ഇൻക്കത്ട്ക്കാപോവാ പറ്റീല
ഏ
അത് കാരണം വീട്ടില് ഞാൻണ്ടാക്കും മക്കളെ ബർത്തിടക്കും ന്റെ കല്യാണവാർഷികത്തിനും മക്കളെ പിന്നെ എന്താണ് ജന്മദിനത്തൊക്കെ ആ ഞാനന്നെണ്ടാക്കിക്കൊ ഞാനെന്നെണ്ടാക്കീട്ട് ഞങ്ങള് മുറിച്ച് തിന്ന
അങ്ങനെ എല്ലാ രസാണ്
ക്കും തറവാ അങ്ങനെക്കെ കൊടുക്കും വീട്ട്ക്കൊക്കെ
അത് ശരി അങ്ങനെ
അങ്ങനെ പിന്നേ
ഇ ന്നെട്സൊക്കെ ണ്ട ഇട്ട്ക്കാണ്ട ന്ന് നല്ല രസാല്ലേ ഇന് നല്ലവെലല്ലേ
ആ നട്ടി ബബിള് അത് ഒരു വെലണ്ട് ഓരോന്നിനും ഓരോ വിലള്ണ്ട് അത് വൺകേജി റ്റുകെ ജി അഹ് നമ്മള് ഏത് ഇതിലാണോണ്ടാക്കുന്നത് അത് അതിനൻസരിച്ചിട്ടാണ് ഏത് ടേസ്റ്റിലാണോ ഞമ്മള് ഏതാണോ ഞമ്മക്ക് അയിന്റെത് വാണ്ടത് അതായത് ഇപ്പോ വൈറ്റ്ചോക്ലേറ്റ് പിന്നെ റെഡ് വെൽവെറ്റ് ന്നൊക്കെപർഞ്കാണ്ട് ഓരൊന്നില്ലേ ആ അങ്ങനൊക്കെണ്ടാക്കുമ്പോ അയ്ന്റെതിനൻസരിച്ചിട്ട് കൂടും ആ അങ്ങനൊക്കെണ് പിന്നെ ഉം
ഇഞട്പ്പ നെയനമ്മില് കൊണ്ടോയിട്ടിട്ട് ആകെപോയില്ലേ
ആഹാ
ഉം
പിന്നെ
പിന്നെന്താ സുഖാണ് കൊഴപ്പില്ല എന്താ വൈന്നേര ചായകുടി കയിഞ്ഞോ
ന്നിട്ട്ങ്ങള് എന്തായി ഇങ്ങെന്തെക്കെണ്ടാക്ക
ഞ ഈ പർഞ്ഞ പോലെ നെയ്ച്ചോറ് മന്തി അറീലട്ടോഇൻക്
മന്തിണ്ടാക്കാൻ എൾപ്പല്ലേ ഏ ബിരിയാണിനനെക്കൊട്ടെ വാ ബിരിയാണിയും മന്തി ഒക്കെ എളുപ്പല്ലേ ബിരിയാണിനനെക്കെട്ടി എളുപ്പമാണ് മന്തി കാരണം ബിരിയാണിക്ക് നഞമ്മൾ ഉള്ളീ തക്കാളിയൊക്കെ മന്തിക്ക് അതൊന്നും വേണ്ടല്ലോ
ആഹ ആഹ
ഉം
അന്നെ നിരന്തരം സുഖല്ലേ
സുഖാണ്
ഏ ഞാൻ നല്ലാണ്ടോ ഉറങ്ങിയടോ
ആഹ അത് ആ വർത്താനത്തന്നന്ന് മനസ്സിലാവണണ്ട് നല്ലാം ഇന്ന് ഉറങ്ങീട്ട് ഇപ്പം അങ്ങനെ വരണന്ന് ആഹ നല്ല ഇങ്ങനെ അങ്ങോട്ട് ഒഴവായി കിട്ടിയപ്പ കിടന്ന് ഉറങ്ങിയതാണ ഇല്ലാതായപ്പോല്ലെ
നല്ല തണുപ്പല്ലേ
ആഹ മ ഇണ്ടടൊക്കെ
വയണ്ടടി ഇന്ന കുട്ടി കുട്ടീന്റെ വിളിച്ച മാമീച് മാ മാ മായ
അതല്ല കഥ കുട്ടി വിചാരിച് ക്കാ റബ്ബയ പട്ടിണിയ ആണല്ലോ വിചാരിച്ചിട്ടുണ്ടാവും
മുടിപൊടിിച്ചു വെച്ചിട്ട് കവളത്തൊക്കെ കടിച്ച
ആഹ് അത് ശരി അങ്ങനെല്ലേ
എന്നിട്ട് അതിന്റെടൽ ഒരു മൂത്രം ചേറി കട്ടു ക ആതൊരാ മൂത്രത്തില് ന്റെ ഫോ കോടൊക്കെ കൊണ്ടോയിട്ട്അണ്ടേ
ആഹഹാ ഹാ
ഞ് എദ് എത്രേ പോവ്വാന്ന് കറിയലണ്ട് ഏ
പോകേടന്നാ?
ഓ ഒന്നിട്ട് വേൻ തുടച് മളേ ഞാൻ ആകെപ് ളെരൂ ഫോ ണാ
അത് ശരി
ടോ ഒരു ഫോൺ വാങ്ങണം വാങ്ങണന്ന്.
ആഹ വാങ്ങിക്കോളി ഐഫോം വാങ്ങിക്കോളി.
ഐഫോൺ നട്ക്കൂല ൻ്റെ മാപ്പിൾക്കാടോ ആഗ്രഹ ഐഫ് ഏഹ
ഏ
ൻ്റെ മാപ്പിൾക്ക് നല്ലൊരു ആഗ്രഹണ്ട് ഒരു ഐഫോൺ വാങ്ങണന്ന് ഒന്നര ലക്ഷ
ആ
ഉം
ലക്ഷങ്ങതണല്ലേ?
അപ്പ എല്ലാ എല്ലാ ആണുങ്ങളെക്കും ഐഫോൺല്ലേ?
ആഹ എല്ലേരെടുത്തുണ്ട് ഇപ്പൊ ഐഫോണ്.
ഏത് ഏത് പ പാ പായാരം പറയുന്ന ആൾക്കാരേക്ക ഐഫോൺ
ആന്ന് എല്ലരെന്ന് വണ്ട് പറയുന്നു നായിന്റെ വാല്മൽ വരേ ക്ക് മൊബൈലാണ് എന്നമാതിരി ഇപ്പ നായിന്റെ വാലുമവരേക്കും ഐഫോ ണാണ്
ആഹ ശെരിയാണ് പിന്നെ മൂ മുപ്പത് ഉർപ്പ്യന്റെ കാർഡ്ണ്ടാക്കുന്ന എന്തിനാണ് വെജാ
എന്നാ ശെരിട്ടൊ
ആടി ഒളികോണ്ടിട്ടാ
ഞാൻ വിളിക്കണ്ട്.
മ്
ഓ ശെരി